ഹലോ
ന്തേകണ്ട് വർത്താനം
നല്ലതന്നെ
ഉം കൊറെേയല്ലോ വിളിച്ചിട്ട്
ആഹ് ഇപ്പൊ കൊറെ കാലായല്ലാ - ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചാ
ആഹ് ഫുഡക്കെ കഴിച്ചു
ഏർ കഴിച്ചു കിടക്ക
അല്ലല്ല ഞാനൻ കുട്ടിന ഇങ്ങനെ അവിടെ ഇരുന്നതരുന്നു
അയ്ശരി ഉം ആഹ് മക്കള് പോയിക്കണ് ഇന്നെന്താ ഫുഡ് ഇണ്ട മീനെന്തേ ട്ടി
മീനയിലേണന്ന്
ഏ അയ്ശരി
നിങ്ങൾക്ക് എന്തോന്നു കൂട്ടാനൊക്കെ
ഇന്ന് ഇവിടെ ചിക്കനയിന്ന്. ആരു ഇല്ലല്ലോ ഞാനല്ലല്ലേള്ളൂ. സ്കൂൾ പോയാ പിന്നെ ഒറ്റക്കായില്ലേ.
ആഹ് ആ ഇവിടെ മന്നെ ഞക്ക് ആളില്ലാത്തൊക്കെടോന്നും ഇല്ല.
ആഹ എല്ലാരും ഉണ്ടാവല്ലോ.
എല്ലാരും ഉണ്ട് സ്കൂള പോണല്പിന്നെ സ്കൂള പോണോല് അങ്ങനെ മൂന്നാ ആള അങ്ങെ പോകുകയുള്ളു ബാക്കിയുള്ള എല്ലാവരുംഇവിടെ തന്നാണ്
നിങ്ങളെ നാട്ടിൽ തന്നെ അല്ലെ ഹി ഹി ഹി ഞമ്മള് ഞമ്മക്ക് അങ്ങനെല്ലല്ലാ.
ആഹ് ഇല്ല ഇവിടെ കാക്കുതന്നെ ഒള്ളു ഇന്റെ ആള് ഗൾഫിൽ തന്നെയാണ്. മൂത്തച്ചനെന്നെ ഒള്ളു നാട്ടില്.
ആഹ് അങ്ങനെല്ലേ.
ഉം പ്പം നാട്ടിൽ നിന്നിട്ടൊന്നും പണിതൊന്നു ഇല്ലാതെ ശരിയാവൂല്ലേ.
ഒന്നും ശെരിയായി കിട്ടൂല നാട്ടില് വേണമെങ്കിലും വേണം. അവിടെ എന്തെങ്കിലുക്കെ നല്ലതുണ്ടെങ്കിൽ നാട്ടിൽ ഞമ്മള് എന്തെങ്കിലും തൊടങ്ങിട്ട് കാര്യഒള്ളൂ. എല്ലാതെ നാടും പറ്റൂല്ല. ഗൾഫ് കഴിഞ്ഞാ നാടും കഴിഞ്ഞ്ന്നാണ്.
ഉംമ്
ന്നാ അവിടുന്ന് വരണ്ടേ പണം. എന്നാലല്ലേ ഞമ്മക്ക് ഉണ്ടാവുള്ളൂ.
ആഹ് ഇപ്പ തന്നെ ഇപ്പൊ ഈ യുദ്ധത്തൊക്കെ ആയിട്ട് കൊറെേ ആൾക്കാര് ജോലി ഇല്ലാതെയ ഒക്കെ ഇപ്പ അങ്ങനെ അടങ്ങാറായതല്ലേ.
ഏ ഒരുപാട്.
ഉം നിന്റെ ആങ്ങളെ നക്കണന്റെ അടുത്തൊക്കെ ആന്നു യുദ്ധം നടന്നരുന്നതൊക്കെ ഞങ്ങക്കൊക്കെ പേടിയരുന്നു എന്തായാലും ആളെ ഏകദേശം ഒരു സമയം അടുപ്പിച്ച് നാട്ടിലണ്ടായിരുന്നു അതൊണ്ട്
ആഹ് ഇവിടെ കാക്കിമ് അങ്ങനെ തന്നെ ആയിരുന്നു.
ആഹ്
ഇവിടെന്ന് ഇപ്പൊ പോയിട്ട് ഒരായിചായി. ലുള്ളു ഹമ്
കുറെ ഒതുങ്ങിയതൊണ്ട് സമാ
ഉം അതോണ്ട് പോവാൻ പറ്റീന്നില്ല ആ സമയം ആയ കാരണം നല് മാസത്തിലല്ലായിരുന്ന ഇപ്പൊ ആറു മാസം നിന്നിട്ട് അഞ്ചു മാസം കഴിഞ്ഞ് അഞ്ചര മാസമായി പിന്നെ ഇനിയിപ്പോ ക്യാൻസൽ ആകും അപ്പൊ അങ്ങട്ട് കേ പോയതാണ്.
ലീവിന് വന്നതെന്നു പിന്നെ പോവാൻ പറ്റാതപ്പോ അനെ നീട്ടി
ആഹ് ഇവർക്കിപ്പോ നാലു മാസത്തെ ലീവ് ഏ കഴിഞ്ഞ കണ്ട പ്പോ എന്നിട്ട്പ്പോ ലീവ് കൊഴപ്പില്ല. അവിടന്ന് താക്കി തന്ന്.
ആഹ് അയിന് ലീവ് ഇതാക്കും ഇവിടെ നിക്കണന്നില്ലേ ഇത് നിക്കണങ്കിലും കയ്യില് പൈസ
ഏ നമ്മക്ക് വേറെതില്ലല്ലോ വരുമാനങ്ങൾ എന്തൊന്നും വരില്ലല്ലോ അവര് ങ്ങട്ട് വരു അവിടെ സമ്പാദ്യആയിട്ട്പോന്നു പിന്നെ എന്താള്ളത് പിന്ന ആദ്യെ സമ്പാദിച്ച ക്കുട്ടിയോർക്ക്
ഉം ആഹ് അത് ശരിയാണ്. ഇവിടെപ്പം ഞാൻ എപ്പോഴും പറയും വരുമ്പോ ഇന്റെ കയ്യിലും കൗത്തിലലും ഒക്കെ ഉണ്ടാവും തിരിച്ചു പോകുമ്പോ എല്ലാം കൊണ്ട ബാങ്കില് വെച്ചിട്ട് പോകവും. എല്ലാം കൊണ്ടപോയി പൂട്ടി വച്ചിട്ട് പോകുന്ന് ഞാൻ എപ്പോഴും പറയും
ആഹ്
വരുമ്പോ ഒരു നാല് പവനം വാങ്ങിട്ട വന്നോളിന്ന് പറഞ്ഞണ് ഇപ്പോ നല് പാവനം പോയിട്ട് ഒരു പാവനം
ഉം ഇപ്പം വെ വാങ്ങും ആയാതി വെലെണല്ലോ. അത് പറയും ഞാനെപ്പളും പറയും അങ്ങനെ ഞാനും പറയും ഇങ്ങനെ. അവിടെ പോയിന്നിട്ട് ഇപ്പ തീ ഇപ്പ എന്നിട്ട് പ്പോ പോയിട്ടൊള്ളു പണിയൊന്നും ഇല്ല റൂമിൽഇരിക്കാണ്. കാരണം അവിടെ പോ അവിടെള്ള ആളുകൾ ഒന്നാംന്തി പോവൊള്ളൂ. ഈ മുപ്പതാം തീ പോവൊള്ളു. മുപ്പതാംതി പോവുള്ളൂ പക്ഷേ ഇപർക്ക് മുപ്പതാം തിയതി വരെ നി കാ പറ്റൂല ഇപർക്ക് അതിന്റെ മുന്നേ പോവേം വേണം കാരണം എന്താ വച്ചാ അവരെ ലീവ് കയ്യും അപ്പേത്തിന് അവിടെ നി നിക്കണ ആൾക്കാർക്ക് ആറ് മാസം ആകുമ്പോളേക്ക് ഇറങ്ങാൻ പറ്റുള്ളു
ആക്ക് അങ്ങനെ തന്നെയാണ് ഞാനി പ്പം പറിണത് ഇവിടെ അടുത്ത് പിന്നെ എന്തായാലും വരുമാനന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത സ്ഥല ഞങ്ങളൊക്കെ വാങ്ങയിപ്പോ ഇതിന്റെ പണ്ടൊക്കെ കൊണ്ട് പോയി വെച്ചന്ന ഏഴ ലക്ഷം രൂപൊക്കെ പണ്ടം കൊണ്ട ഇപ്പ ഇപ്പ ആ പണ്ട ഇണ്ടെങ്കിൽ പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപൊക്കെ വെക്കാനുള്ള പണ്ടാണ്
അ അളാ പറയണ്ടാ ഇത്രങ്ങാനും കിട്ടീന്ന്
എ ഒരു സ്വന്തായിട്ട് ഒരു വീടൊക്കാ യിന്ന് പറഞ്ഞാന്
അത് അതന്നെ ഇപ്പ ഇപ്പ എന്താ ള്ളത് ഇപ്പം
ആഹ് നല്ല വെലയും കിട്ടും കിട്ടിന്ന് അപ്പ പറയാ അന്നപ്പോ ഇങ്ങനെ സ്വർണ്ത്തിന് വില കൂടുന്നത് കരുതിയിട്ടില്ലല്ലോ
ആഹ് അത് ശരിയാണ് ഞമ്മള് അറിയതല്ല ഇപ്പങ്ങനെ
കൂട്ണത്. ഞാ ഞാനപ്പ പറയും അങ്ങട്ട് വാങ്ങിക്കൊണ്ടവാൻ മാ ത്രങ്ങള് ധൈര്യം കാണിച്ചാൽ പോര എടക്ക് ഇങ്ങട് വാങ്ങി തരാനുള്ള ഉഷാറും കൂടി ഇങ്ങള് കാണിക്കണം ഇന്നെങ്കിലേ വണ്ടി വരുമ്പോ ഇട്ത്തരാൻ ഉണ്ടാവുളളു പറിം
എല്ലാം അങ്ങനെ കൊണ്ടായ കൊണ്ടായ പിന്നെ ഞമ്മക്ക് ണ്ടാവോ
ആഹ് വാണ്ടേ ആഹ് അപ്പൊ ഞാനത് പറിം. ഇങ്ങട്ട് വാങ്ങി തന്നാലേ ഞങ്ങള് കാണാനും ഉണ്ടാവൊള്ളൂ പറിം
ആഹ് ഞാന് ഇവിടെ പിന്നെ ഓൾറെഡി ഇൻക്ക് ഇൻ്റതൊക്കെ വീടെച്ച്
ആഹ് ഞക്ക് വീട് പണിയൊന്നായ്ട്ടില്ലെ വീടൊക്കെ വെച്ച്ക്കാണെങ്കിൽ പിന്നെ അതൊരു സമാധാനമായിരി അഹ് വീട്ണ്ടല്ലോന്ന്
അതെന്നെപ്പ ഞാം പറിം ഇപ്പൊ നല്ല സമാധാനല്ലെ ഞമ്മകൊറ്റക്ക്ങ്ങനെ ന്നിക്കാലോ.
ആഹ് ഞമ്മ ഞ ഞ ഇണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞമ്മൾതെ ഞമ്മളർഞ്ഞാമതി.
ആഹ് അതെന്നെ വേറൊരും അറിയണ്ടല്ലോപ്പത്.
ഞങ്ങക്കതു ആയിട്ടില്ല ഞങ്ങളെല്ലാരും ഒന്നിച്ചെന്നേണ്.
അഹ് ശെരി അങ്ങനേണല്ലേ ഉം കൊറേക്കെ
വരുമാനംന്ന് പറഞ്ഞിട്ടപ്പോ സ്ഥലൊക്കെ വാങ്ങിയത്.
ആഹ് എന്തെങ്കിലും വാങ്ങിട്ട്കാണ്ട് പിന്നെ ചെറുതായിട്ട് ചെർ സ്വന്തായിട്ട്ങ്ങനെ തൊട്ങ്ങാനാ ഇപ്പയെല്ല സാധനത്തിനും വെലെന്നേണ് കേറ്റണംന്നല്ലോം കയ്യില് നല്ല പൈസ ണ്ടെങ്കിലെ പറ്റൊള്ളൂ ന്ട്ക്കൊ
ഉം ഇതിലയ്ന് കൗങ്ങൊക്കെ വെച്ച്ട്ട്ള്ള
ആഹ് അങ്ങൻത്തെ പറമ്പ് വാങ്ങിട്ട്ണ്ടാവുലെ?
ആഹ് ന്നിട്ട്പ്പയ്ല് ജാതിം, കൊർച്ച് കൗങ്ങും തയ്യും, അങ്ങനെക്കെ കൊർച്ച് വെച്ചും പുടിപ്പിച്ച്
ആഹ്
ത്യംപറഞ്ഞആയി വെരുമ്പോത്തിനും സമയം പുടിച്ചും മക്കൾക്കൊക്കെ ഉപകാരപ്പെടും.
ആഹ് അഹ് ശെരിയാണ് ഏഹ് ജാതിൊക്കെപ്പ വെച്ചിട്ടൊള്ളൂ.
ഉം ഇപ്പൊ വെച്ചിട്ടൊള്ളൂ ഇപ്പ വെച്ചിട്ട് ഒരു വർഷായി.
ആഹ് അപ്പൊ കാഴിക്കാൻ ആവുന്നൊള്ളൂ.
ആഹ് നാലഞ്ച് വർഷൊക്കെന്തായാലും കയ്യീലപ്പത് കാഴ്ച്ച് വെര്ണെങ്കി
ഏഹ് ഇൻക്കുംമ്പടെ മൂന്നാല് ജാതി ഇണ്ട്. ഇന്റെ ഇതിലേയ് ജാതിവെച്ചിട്ട്. ഇന്റീക്കാക്ക് അങ്ങൻത്തൊക്കെ ഭയങ്കരെഷ്ട്ടാ.
ആഹ് ഇവിടിം അതൊക്കെ തന്നെണ് ന്നാകാലിയാളെ വളർത്തല് കോഴി വളർത്തല് ഇങ്ങനെയുള്ള സംഭ
ഇബടെ പിന്നെ അങ്ങൻത്തൊന്നുല്ല്യട്ടോ കോഴിം, ന്നാകാലിയള് അങ്ങൻത്തൊന്നുല്ല്യ പക്ഷെ ഇവർക്ക് ഈ തയ്യാള് ഈ കൃഷി അങ്ങൻത്തെ ഭയങ്കര ഇഷ്ട്ടാണ്. ഇള്ള തെയ്യേൾ ഇള്ള ഫ്രൂട്ട്സ് ഫ്രൂ ഉം ആ ഇള്ള ഫ്രൂട്ട്സിന്റെ തെയ്യേള് ഫുള്ള് ഇവിടെ കൊടുന്ന് വച്ച്ക് ണ് കാരണം അവർ ക്കവ്ടെ ഫ്രൂട്ടസിന്റെ കച്ചോടാണ്. എന്നിട്ട് ഇള്ളത് മുഴുവനും ഞമ്മളെ നാട്ടിൽ കായ് ക്ക്ണത് ഫുള്ളും ഇവടെ കൊടുന്ന് വെക്കും. ഓരോ വെരവി ലും നാലോ അഞ്ചോ ആറോ തെയ്യ് വെ ക്കും ബടെ ഉള്ള സ്ഥലത്ത് മുഴ് വനും തെയ്യക് ആഹ് അപ്പം ഞാൻ പറയും ചങ്ങായേ ആ തൊടടലൊക്കെ കൊണ്ടെയ് തെയ്യ് വെച്ചിട്ട് ആർക്ക് കിട്ടാനാണ് ന്ന് യിച്ചും. അതൊക്കെ മുതലോര്യേക്കുമ്പം ഒര്യേച്ച് പോവൂല ഇങ്ങക്ക് കിട്ടോന്ന് ചോയിച്ചും അത് ഇണ്ടായാ തിന്നൂടെ എല്ലേര്ക്കുംന്ന് പറഞ്ഞ് കിട്ട്മ്പൊ ഓര്യേക്കുമ്പളല്ലെ ഓര്യേക്കുമ്പാണ്ട് പോയിക്കോട്ടെ അല്ലാപ്പന്താ കാട്ടാന്നറിം
ആഹ് അതൊക്കെ തന്നെയാണ് ഇവിടെ പിന്നെ ക്കെ ഞമ്മൾതന്നെ ആവൊണ്ട് വെക്ക്ണേനും ഇതാക്ക്ണേനും പ്രശ്നൊന്നുല്ല പക്ഷെ ഇതാണ് പിന്നെ വേറെ ഇതൊക്കെ കാഴ്ച ഇതൊക്കെ വരുമാനത്ത്മ്മക്കാവണങ്കി ഇനിം കൊല്ലങ്ങള് ക്കെ കൈയണ്ടേ
ആഹ്
അപ്പം ഞാൻ പറിം ഇതൊക്കെ കാഴിച്ച് വര്മാനത്ത്മ്മക്ക് ആവുമ്പൊക്ക് വേം പെര കേറ്റിക്കാണ്ട് പോന്നോളി പറിം
അത് ശരിയാണ്. ഇപ്പൊ ജാതി ഇനിക്ക് ഇവിടെ ജാതി ഇപ്പോ ഏതായാലും ഉം ഞങ്ങള് കുടിയിര്ക്ണീന്റെ മുന്നെ തന്നെ കൊടുന്ന് വെച്ചതേന്ന്. ആ സമയത്തന്നെ വെച്ചേന്ന് ഇപ്പ ഇവിടെ പത്ത് വർഷായല്ലൊ ഞങ്ങള് കൂടിയിര്ന്നിട്ട് അപ്പൊ പിന്നെ ഏതായാലും കായ്കരൊക്കെ തുടങ്ങീട്ട് ഇപ്പ മൂന്നാല് വർഷായിട്ട് ആദിക്കൊക്കെ കുറശെ കുറേശെ കായ്ക്കൊള്ളോന്നി ഇപ്പം നല്ലം കായ്ക്കും ഉം. അപ്പയ്നനുസരിച്ചിട്ട് ഞമ്മള് കൊടുക്കും മാണം
ആഹ് നല്ലം നോക്കണം. ഇത് പണിക്കാരൊക്കെ വിളിച്ചും ആ ശരിയാക്കും അങ്ങനെയൊക്കെ ചെയ്യൊ ക്കെണ്ട്. ഇരുപത് തൈയ് വെച്ച്ണ് പിന്നെ ഇഞ് പത്ത് തയ്യൂടെ വേറ കൊടന്ന് വച്ചത് ഉണ്ടാവും. ഇത് വരെ വെച്ചട്ടില്ല ഒന്ന് കവറിലിരിന്നൊക്കെ ഒന്ന് വേരൊക്ക ഒന്ന് ശരിയാവാൻ
നല്ല റേറ്റ ആണ് നല്ല വെലേണ് അടക്കക്കും പിന്നെതിനൊക്കെ
ആഹ് ആണ് പക്ഷെ ഇതന്നെ നമ്മള് ഇങ്ങനെ കാത്തു നിക്കണം. പിന്നെ അത് മ്മ പണി ഇട്ക്ണതാണ് അയ്ലേറെ. ഇവടെ
കൊറെ കഴിയുമ്പോ നല്ലതാട്ടാ
ആ ഇവിടെ ഇവരന്നെ അടക്ക പറിച്ചും ഇവരന്നെ ഉണക്ക എന്നിട്ട് നമ്മൾ ഇരുന്ന് പൊളിച്ചിട്ട്ങ്ങനെ കൊ ണ്ടെയ് കൊടുക്ണ നല്ലൊരു പണിയാണത്
പിന്നെ ഈ ജാതിയായാലും ഒണങ്ങി കിട്ടാൻ നല്ല പണിയാണ്
ആഹ്
ണങ്ങണം നല്ലോം ഒണങ്ങണം
ആഹ്
ഒണങ്ങാഞ്ഞാ പറ്റൂലേ
ഉം ഞമ്മക്കയ്ന് ഈ മുറ്റത്ത് കിട്ടണ വെയ്ലെന്നെ ഒള്ളൂ അല്ലാതെ ടെറസ് ഒന്നും ഇല്ലാത്തതോണ്ട് അങ്ങനൊന്നും നണക്കാൻ കഴിയൂലേ
ആഹ് അങ്ങനൊരു പ്രശ്നം ണ്ട്. ഞാന് ഇവിടെ എന്താ കാട്ടല്ന്നറിയോ ഇത് ഡെയ്ലി കിട്ടണത് കിട്ടണ അതീ അടുപ്പുണ്ടല്ലോ നമ്മള ഈ പൊക ഇല്ല്യാത്ത
ആഹ്
തീല്മ്മലെ ആഹ് അവിടെ കത്തി അയ്മെ തീയിപിടു പ്പിച്ചും കാണ്ട് ചോറായ്മ തീമട്ട് കാണ്ടേ അത് അങ്ങനെ വെച്ച് കൊടുക്കു അവിടെ വെള്ളാവത്തൊക്ക് കോലത്തിൽ പിന്നെ പണി കഴിഞ്ഞിട്ട് ചോറ് തീമ്മടലൊക്കെ കഴിഞ്ഞെൻ്റെ ശേഷം അടുപ്പ് ആണ്ട് ഇതാക്കിയാണ്ട് ക്ലോസാക്കി വെച്ചുകാണ്ട് അയി അയിമ്മിലൊക്കെ ആണ്ട് ഇട്ട് കൊടുക്കും
ആ ഇവിടെ ഞങ്ങക്ക് അങ്ങനത്തെല്ല നമ്മുക്ക് നമ്മളെ സാധാ അടുപ്പാണ്
നല്ല രീതിയിൽ ഒണങ്ങി കിട്ടും ആ സ്റ്റീലിന്റെ തായത് കൊണ്ട് നമ്മള് ഗ്രാനൈറ്റ് ഇതൊക്കെ ഒട്ടിച്ചതുകൊണ്ട്
ആഹ് നല്ല നല്ല ചൂട് നിക്കു അവുമ്മേ
ക്കും അപ്പൊ ആ ഗ്രാ നമ്മളീ ഈ ഒട്ടിക്കണ ഈ ടൈൽസുമൊക്കും ഇതിമേക്കൊക്കെ ചൂടങ്ങട് വരുവേ അപ്പൊ ആ ചൂടുമ്മേ കിടന്നിട്ട് അങ്ങനെ ഒണങ്ങും
ആഹ് ഇവിടെ അയ്ന് ഞാൻ സാധാ അടുപ്പാ മറ്റേ ഒറ്റടുപ്പുണ്ട് പക്ഷെ അത് ഞങ്ങള് അയ്യ് അടുപ്പൊക്കെ ഇറങ്ങിയ സമയത്ത് തൊടക്കത്തിലാ കൂട്ടിച്ചത് ഞങ്ങക്ക് അന്നൊരു പരിപാടി ഇ ഞങ്ങളൊക്കെ അങ്ങനെ പോകുവേം ചെയ്തു ഇവിടെ പണിക്കാര് മാത്രം നിന്ന് അടുപ്പ് കൂട്ടിയത് അപ്പ വന്ന് നോക്കുമ്പോ ഹോട്ടലിൽ ഇണ്ടാക്കണ മാതിരി വ വല്യ അടുപ്പ് എത്രങ്ങാനൊരു വെറക് വേണന്ന് വെച്ചിട്ടാ അറിയില്ല എത്രങ്ങാനൊരു വിറക് എല്ലോ ആ കൊല്ലം ഞങ്ങള് അടുപ്പ് കത്തിച്ചിട്ട് ഉണ്ടാക്കി വച്ച സകല വെറകും
അങ്ങനെത്തന്നെയാണ് വല്യ ഇണ്ടാക്കിയാലുള്ള കൊഴപ്പോ
അയിനാല് പിന്നെ അത് കത്തിച്ചെലന്നെ നിർത്തി
ആഹ്
അപ്പൊ ആ അടുപ്പ് അവിടെണ്ട് എന്നിട്ട് പുറത്തക്കെ സാധാ ഒരു അടുപ്പുണ്ടാക്കിക്കാണ്
അത് ശരി
ഇവിടെ ഞങ്ങളെ ഉമ്മാക്ക് നെറച്ച് വെറക് വേണം
ആഹ്
റക് ആയാലും ഓലക്കൊടി ആയാലുമൊക്കെ നെറച്ച് റച്ച് കാണണം അപ്പൊ വെറകുപുര നിറച്ചിട്ട് പിന്നെ വീടിന്റെ ഒരു സൈഡിലും മറ്റേ സൈഡിലും ഒക്കെ നെറച്ച് വിറകാ അതൊക്കെ തീർന്നന്ന് അടുപ്പ് കത്തിച്ചയിനാലെ
ആഹ് എന്നാ ശരിട്ടാ വിളിക്കാ
ആഹ് ആയിക്കോട്ടെന്നാ ശെരി